ഹലോ കേൾക്കുന്നുണ്ടോ.. ആഹ് കേൾക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ
ഉം നല്ല വിശേഷം.. കൊഴപ്പൊന്നുല്ല ആഹ് ചായുടിയൊ കഴിഞ്ഞു ഇന്ന് പുട്ട് പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ ഉണ്ടായിന്നു.. അയില് കൊറച്ച് തേങ്ങരച്ചൊഴിച്ചു.. അപ്പൊ ചിക്കൻ കറിയായി
ആ അപ്പൊ ചിക്കൻ കറ്യായി പുട്ട് എങ്ങനെ പൊടി വാങ്ങാറാ അതോ
അല്ല നമ്മള് ഇവിടെ പച്ചരി പൊടിച്ച്ങ്ങാണ്ടെന്നെ പുട്ടുണ്ടാക്കല്
എങ്ങനെയ കടേന്ന് പൊടിപ്പി അല്ല മില്ല്ന്ന് പൊടിപ്പിച്ച് കൊണ്ടരലോ അതോ നമ്മള് വീട്ട്തന്നെ ഇടിച്ചുണ്ടാക്കല്............ നനച്ചു കൊടു ച്ങ്ങാണ്ടാ
സാധാ പത്തിരിക്ക് പൊടിക്കണ പോലെതന്നെ.. ഞാൻ പിന്നത് വാട്ടിങ്ങാണ്ട് മിക്സീലൊന്ന് പൊടിച്ച്ങ്ങാ ണ്ടങ്ങനെ പുട്ടാക്കും
എ വാട്ടീങ്ങാണ്ടോ
ആഹ്.. ഇല്ല.. അമ്മള് അങ്ങനെ ചെയ്തിട്ടില്ല.. പൊടി എത്ര എടുക്കണ്ച്ചാ അതേ അളവിൽ വള്ളെട്ക്ക
ആഹ്
എന്നിട്ട് അത്ങ്ങനെ തളച്ചരുമ്പോ തീ ഓഫ് ആക്കീട്ട് ആ തീ ഓഫ് ഫാക്കീട്ട് ആ പൊടിയയിൽ ഇട്ട്ങ്ങാണ്ട് നല്ല മിക് ക്സെയ്തിട്ട് അപ്പൊ ഒന്നിങ്ങനെ ചെറിയ തരിതരം ഉണ്ടാവും.. അതൊന്ന് മിക്സിലൊന്ന് പൊടിച്ചെടു അങ്ങനെന്ന ഇണ്ടാക്കല് നല്ല പുട്ടാ സോഫ്റ്റ് പുട്ടാവും അങ്ങനെ ചെയ്
ഞാനൂന്ന് പുട്ടെന്നേർന്ന്.. ഞാന് ചോറ് ഫ്രീസറിൽ വെച്ചി ത് കട്ട ആക്കൂല.. അറിയോ കട്ട ആക്കീട്ട് ചോറ് പുട്ട്ണ്ടാക്കും.. അല്ല അടിപൊളി പു ക്ക നമ്മൾ കടേന്നൊക്കെ പുട്ടുപൊടി വാങ്ങൂലേ
ആ... ആ..
അതേപോൽത്തെ പുട്ടാണ് കിട്ടാ.. നമ്മള് ഞാനൊക്കെ പൊതുവെ കടേന്നൊക്കെ പുട്ടു പൊടി വാങ്ങുമ്പള് ആ പുട്ട്ണ്ടാക്കാണെങ്കില് ഞാൻ കട്ടൻചായും ആ പുട്ടും കൂടെ മാത്ര കുടിക്കല്
അതെങ്ങനെപ്പൊ.. ചോറ് മാത്രോ
ചോറ് ഞമ്മളിപ്പോ ഇൻക്ക്പ്പോ രണ്ട് മൂന്നീസിപ്പൊ ഇന്നലെ രാവിലെ പതിനൊന്ന് മണി പത്തര മണിക്ക് ബാങ്ക് പോയിട്ട് വൈന്നേരാണെ വന്നത് മിഞ്ഞാന്ന് കല്യാണം ഇണ്ടായിനു അയിന്റെ തലേന്നും കല്യാണേനു. അപ്പൊ ഈ ദിവസങ്ങൾളൊക്കെ ഇന്നലെ പിന്നെ മിഞ്ഞാൻത്തും അയിന്റെ തലേ ഒക്കെ ചോറ് കൊറച്ച് ബാക്കിണ്ടേയ്നു.. കൊറച്ച് റേഞ്ച് കൊ കുറവണ്ട്ട്ടാ.. ഒരു മുറിഞ്ഞ് മുറിഞ്ഞിട്ടുള്ള ഇത് അപ്പൊ ഒരു ദിവസത്തെ ചോറ് ഇന്നലെ ഇന്നലെ തളപ്പിച്ച് ആ ഇപ്പൊ കേൾക്ക്ണ്ട്.. ഒരൂസ്ത്തെ ചോറ് ഇന്നൽക്കെക്ക് തളപ്പിച്ചെച്ച് മിഞ്ഞാത്തെ ചോറുണ്ടായിനു അപ്പ ആ മിഞ്ഞാത്തെ ചോറ് ഞാൻ ഫ്രീസറിലാണ്ട് വെച്ച് ഫ്രീസറിലാണ്ട് വെച്ചിട് ട്ട് കട്ടാക്കി... കട്ടാക്കിട്ട്പ്പന്നത് ക്കി പുട്ടാക്കിമാറ്റി... അപ്പൊ ഐക്ക് നമക്കെന്താ പറയാ.. നമ്മള്‌പ്പോ രണ്ട് ക്ലാസ് പൊടിട്ക്ക്ണ്ടെങ്കിൽ ഒരരക്ലാസ് പൊടി മതി... നമക്ക് പുട്ട്ണ്ടാക്കാൻ. ഈ അരക്ലാസ് പൊടിയോണ്ട് നമ്മള് ഇ നല്ലണ്ട് ഫ്രീസാക്കും ഫ്രീസാ ട്ട് വറ്റ് നല്ലണ്ട് ഫ്രീസാക്കീട്ട് ചില്ല് പോലെ ആവൊല്ലോ. ഒരു ദിവസം നല്ല ഫ്രീസറിൽ വെച്ചാത്തന്നെ മതി. അത് ചെല പാത്രങ്ങൾക്കനുസരിച്ചാണ് അയ്ൻ്റെ ഫ്രീസിങ്ണ്ടാവ... ആ.. ആ കെട്ക്കുമ്പോ വെച്ചാല് നേരം വേൾക്കുബ്ന്ന വരെല്ലേ ഒരു ദിവസേങ്കിലും മിനിമം ഇരിക്കണം, ഒരിര്വത്ത്നാല് മണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നാലെ നല്ലൊരു കട്ട ആകൊള്ളൂ... ഞാപ്പൊ മിഞ്ഞാന്ന് വെച്ചതാണ്.
ഉം.. ഉം
അ് ചോറ്ന്നലൊക്കെ കഴിഞ്ഞപ്പോ ബാക്കിയയപ്പോ തങ്ങനെണ് ഫ്രിഡ്ജ്കെച്ചിട്ട്പ്പോ ഇന്നലെടുക്കാതെ ഇന്ന് രാവിലെ ടുത്തത്.
ഉം മറ്റേ ഗ്ലാസ് കണ്ടെയ്നറിലാണോ വെക്ക്ണ്?
അല്ലല്ല സാധാ നമ്മള അലുമിനിയത്തിൻ്റെ ചെറിയൊരു ചെമ്പട്ടിണ്ട്, നമ്മൾ പൊടിയൊക്കെ കൽക്കാനൊക്കൊ പാകള്ളൊരു ചെമ്പട്ടി ണ്ടാവുല്ലോ ആ ചെമ്പട്ടിയിലാണ്. അപ്പൊ അതില് വെച്ചതേരുന്നു. അപ്പൊരൂ ചുരുങ്ങിയ ഇതൊരു ഒരു എന്താ പറയാ മുപ്പത് മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ടാവും. ഫ്രീസറില് ഒരു ദിവസം മുഴുവനും, പിന്നൊരു ഒ ആ അര അരപ്പകുതി ദിവസം കൂടെ ഇന്നിട്ടുണ്ടാവും, അങ്ങനെ ഇരുന്ന സാധനം പിന്നെ ത് രാവിലെ നീച്ച്ക്കാണ്ട് കൊറ്ച്ച് വള്ളം പാരും, ഒരു പതിനഞ്ച് മിനിറ്റ് വള്ളം പാർ അപ്പാപ്പെന്ത് ക് ഇണ്ടാവും കട്ട മുഴുവൻ ചോറിന്റെ കട്ട മുഴുവൻ അലിയൂല്യ. ഇന്നാലോ എന്താ പറയാ ഒന്നിച്ച് കൂടി കെട്ടിയ ക ട്ടകൾ ഇണ്ട് വേറിട്ടാവും ചെയ്യും. അങ്ങനെണ്ടായിട്ട് നമ്മൾ ഒരു ഓട്ടപ്പാത്രത്ത്ക്ക് കൊട്ടിയെക്കും. ഓട്ടപാത്രത്ത്ക്ക് കൊട്ടിയച്ചിൻ്റെ ശേഷം പിന്നെ അതെന്ത് കാട്ടും കുറച്ചൊന്ന് വള്ളം ചോർന്നു പോയിൻ്റേഷം ഒന്നല്ലെങ്കിൽ നമ്മൾ കൈയ്യോണ്ട് പീഞ്ഞെടുക്ക. കുറെശെ കുറേശെ പീഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്ത്ക്ക്ട, അല്ലെങ്കില്- നല്ല തുണി നമ്മളെ ജോർജറ്റിന്റെ തുണീണ്ടല്ലാ നമ്മുടെ ഷാളൊക്കെ ഉണ്ടാവല്ലോ, ഷാള് നല്ല അതിനേച്ചിട്ട് ഞാനിതേപോലെ ഒ തേങ്ങാ പാലൊക്കെ ഇട്ക്കാനയ്ച്ചിട്ടും അ് ഇതൊക്കെതാക്കാന് ഞാൻ കൂടുതലും അങ്ങനെ ഒരു കഷ്ണ ഇട്ത്തക്കലാണ്.
മാറ്റിവെച്ചിട്ടുണ്ടോ?
മാറ്റിവെച്ചു. നമുക്ക് നല്ല അരിപ്പീല് അരച്ച ചെൽപ്പം തേങ്ങാപ്പാലൊന്നും നല്ലമ്പോലെ ഇങ്ങടായിക്കിട്ട് ട്ടൂലല്ലാ അപ്പൊ നല്ല തേങ്ങാപ്പാലും തരി തരിപ്പുള്ള തേങ്ങാപ്പാലൊക്കെ ആവശ്യ ഓരോതിലു ആവശ്യ ണ്ടാവോലോ ചെല്തമ്മൾ കറീകൊക്കെ തേങ്ങാ പാലെഴിക്കാണെങ്കി നമുക്ക് ചെൽപ്പം ഈ ഉം അരിപ്പീലു ച്ചാല് ചെൽപ്പം കൊഴപ്പുണ്ടാവൂല, പക്ഷെ ഞമക് പായസ ആ ത്രമതിയാവും ഞ്ഞ് അയ്ല് ചെറി ചെറിയ അരപ്പ് പെട്ട്ക്ക് ണങ്കില് നമുക്ക് കൊഴപ്പണ്ടാവുല്ല. പക്ഷെ നമ്മൾഈ പായസത്ത് ത്ത്മ്മക്കൊയിക്കുമ്പോ നല്ല എന്താ പറയാ അതൊന്നും പെടാത്തെ പെടാത്തത് വാണ്ടിരോല്ലോ. ആ ഒന്ന് രണ്ടും മൂന്നൊക്കെടുക്കും ചെയ്യും, പിന്നെയ്ക്ക് ത തരിതരിപ്പൊന്നും പെടാത്ത ഐറ്റത്തിൽ വേണേനും. അപ്പ അങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ അയിനും വേണ്ടീട്ട്ട്ത്തക്കണതാണ് ഈ തുണി.
ഉം ഉ...
ഒരു കഷ്ണണ്ട്ട്ത്തച്ചാല് ഒരു പഴയ ഏ് ഷാളൊക്കുണ്ടാവോലോ നമ്മൾ ഒഴിവാക്കിയത്, അപ്പൊ അത് നല്ല വൃത്തിയാക്കി ചൂടുവെള്ളത്തിലൊക്ക്ട്ട് കഴുകിക്കാണ്ട് ഇട്ത്തക്കു അങ്ങനെ ന്നിട്ട് ഞാ ഞാപ്പന്നാട്ടി ക്ക്ണ്ത് തുണിയില് ഓ ആ കഷ്ണത്തിൽ വെച്ചുകാണ്ട് നല്ല പിഴിഞ്ഞെടുക്ക ചെയ്തത്. അപ്പൊ ഞമക്കെന്താ പറയാ അ പൊ പൊങ്ങ് എങ്ങനെ ഇരിക്കും? പൊങ്ങില്ലേ നമ്മളെ തെങ്ങേൻ്റെ ഉള്ളത്തെ പൊങ്ങ്, ആ പൊങ്ങങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഞമ്മളെ ചോറാള്. അത്ട് പീഞ്ഞെടുത്താല് ആ അത് പീഞ്ഞെടുത്താല് ഞമ്മള് ചോറ് അങ്ങനെങ്ങടാവും, ന്നിട്ട് അത് മിക്സീക്കി ഒരു പകുതി മിക്സീലീക്കിട ന്നിട്ടമ്മളിപ്പോ ഒരു അരക്ലാ ആ അര ഗ്ലാസ് പൊടിയിടുത്തിലൊര് രണ്ടോ മൂന്നോ സ്പൂണും ഉപ്പു ഇട്ടുകാണ്ട് കറക്കി കറക്കിടുക്ക നമ്മള് പൾസെയ്ത് പൾസെയ്ത് ഇങ്ങനെ എടുത്താല് അ അത് അത് പൊടിയണ രീതീല് നല്ലാം പിഴിഞ്ഞിടുക്കണം കഴിയണോടത്തോളായിട്ട് വെള്ളം മുഴുവൻ പിഴിഞ്ഞെടുക്കണംന്നാണ് കിട്ടണോടത്തോളം പിഴഞ്ഞിടക്കണം ആ വെള്ള പാടില്ല വെള്ളം ഇണ്ടാവും ഞമുക്ക് പിന്നെ നനക്കണ്ട ആവശ്യം ഇല്ല്യ അയിലൊരുവിധം വെള്ളം ഇണ്ടാവും ആ വെള്ളം തന്നെ കൂടുതലായാല് അത് ഒന്നിച്ചിങ്ങണ്ട് ഉണ്ട പിടിച്ച് കാണ്ടാവും അപ്പൊ അയിനാണ് വെള്ളം പറ്റെ കഴിയിണോടത്തോളം പീഞ്ഞെടുക്കണംന്ന് പറഞ്ഞത് പിന്നെ ഈ പൊടി ചെല്ലുമ്പളാണ് അനിക്ക് പാകാവുള്ളൂ അത് സ്വയം ഉണ്ടാക്കാം ഞമ്മുക്ക് സ്വയം ചോറ് തോനുണ്ടെങ്കിൽ അത് സ്വയം ഏ ഇങ്ങനെ പൾസ ചെയ്തെത്തിട്ട് ഉണ്ടാക്കാം
ആഹ പൊടില്ലാതെ
ആ പൊടി ഇല്ലാതെ പൊടി ഇല്ലാതെ കുട്ടിണ്ടാക്കങ്കും നല്ല ടേസ്റ്റ് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ആക്കാരം തൊട്ടാങ്ങണ്ട് എന്താ മറ്റേ ദിനമാര് പുട്ടുണ്ടാക്കണ മരി ണ്ട് കുഴിഞ്ഞു പോകും മറ്റേത് അങ്ങനെയല്ല നമ്മള് പാക്കറ് ഉണ്ടാക്കണത് തൊട്ട അങ്ങട്ട പടിയില്ല വെന്തിട്ടുണ്ടാവും എന്നാ തൊട്ടാ അങ്ങോട്ട് പൊടിയും ചെയ്യില്ല അതേ പോലത്തെ പുട്ടാവും ഞാനിപ്പോ ഇനാളെ
ഈ പാക്കറ്റ് പുട്ടല്ലെങ്കിൽ ചിലത് ശരിയാവേയില്ല ബലം വെച്ച്നിക്കും എനക്ക് ഇഷ്ടല്ല അത് പക്ഷെ ചിലത് പ കുഴപ്പല്ല ചിലത് നല്ല കഫ്റ്റയാവും
നമ്മൾ ഈ അരിപ്പൊടി കൊണ്ട് നമ്മളെ സാധാ അരിപ്പൊടി കൊണ്ട്പ്പ ഈ വാട്ടി ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റ് വ്യത്യാസം നമ്മ സാധാരിപ്പൊടി നമ്മള് വെള്ളത്തിൽ കൊഴച്ചുണ്ടാക്കുമ്പോൾ ഒരു അത്ര ഒരുരിത് തോന്നൂല അപ്പൊ ഇപ്പൊ കൊറച്ച ദിവസം ഞാൻ ഇത് വെല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാലള്ളു ആഹ ഇങ്ങനെ ഞാൻ വല്ലപ്പോഴും ചില ചോറൊക്കെ തോനഉണ്ടങ്കിൽ ബാക്കിഉണ്ടങ്കില ഞാ ഉണ്ടാക്ക തോന്ന ചോറൊക്കെ ബാക്കി ആ നമ്മക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടെങ്കും കുറച്ച് ചോറാണ് ചെറിയ ചെമ്പട്ടി നിറച്ചെങ്കിലും വേണം ഒരു ചെറിയ ചെമ്പട്ടിക്ക് നിറച്ചെങ്കിലും വേണം എന്നാല ഉണ്ടാവുള്ളൂ കാരണം ആ സാധനം നമ്മളണ്ട് വേവിച്ചാൽ പറ്റത്താവുകാണ് നമ്മൾ പുട്ടും കുറ്റിക്കിക്കും ചിലപ്പോ നമ്മൾ മൂന്ന് കഷ്ത്തിന്റെ പുട്ടിനെക്കെളവി നമ്മൾ ഇട്ടാലും നമ്മള് വെന്ത് വരുമ്പോത്തിനെ കണ്ട് എന്താ പറയാ മുക്കാൽ ഭാഗമായിട്ടുണ്ടാവും പൂട്ടുകുറ്റിന്റെ എടു താന്നിട്ട് അങ്ങനെയണ ഇണ്ടാവ ക്ക പുട്ട് നല്ല സോഫ്റ്റ് വണ് നല്ല ടേസ്റ്റണ് നല്ല ടേസ്റ്റ് വാണ് നമ്മ സാധാരണ നമ്മള്തിന്നന്ന് ഉണ്ടാക്കണ ഒരു കുറച്ചൊക്കെ ആദ്യം പരീക്ഷിച്ചു ഒരു ചെറിയ കുണ്ടമ്പാത്തത്തില്ൽ വെച്ചിട്ട് നമ്മപ്പ ചെറിയ മുണ്ടാപാത്രതിക്കൊക്കെ ബാക്കി ആയി് ബാക്കിആവാതിരികുലല്ലോ അപ്പൊ അത് വെച്ചിക്കാണ്ട് ഒന്നിട്ട ഒരു വട്ടം നമ്മൾ കൈ കൊണ്ടൊക്കെ പിഞ്ഞെടുക്കാല്ല കൈ്യ കൊണ്ട് പിയുമ്പോ എനിക്ക് ഒരു ഒരുപാട് പീയുമ്പൊക്ക കൈയിൽ വേദന തോന്നാണ് ഇല്ല എല്ലാർക്കും ഒരുപോലെ ആണെന്നില്ലല്ല അപ്പ ഞാൻ കൈകൊണ്ട് പീയുമ്പ വ വേദനോന്നോാണ് ഞാ തുണി എടുക്കണം തുണിയകുമ്പ നമുക്ക് പെട്ടെന്ന് എന്താ പറയയുക വെള്ള മുഴൻ ചോരും കൈ കൊണ്ട് മീനക്കാരും ഉഷാറില് വെള്ളം പെട്ടെന്ന് ചോരും അങ്ങനെുണ്ട്
ഫ്രീസർന്ന് എടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് വള്ളത്തിട്ടാ മയില്ലേ
ആ ആ ഫ്രീ നമ്മൾ ഇതിന്റെ ഈ കട്ടന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വള്ളം ഏ കൂടുതല് നിർത്തണോ പോലാ നിർത്തണോ നിർത്തണ്ട എന്നുള്ളത് ആദ്യൊന്ന് നമ്മള് സ്പൂണ് കൊണ്ട് ഫോർക്കൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊന്ന ഇങ്ങനെ ഇളക്കിനോക്കാം അപ്പൊ ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിട്ടനുണ്ട് എങ്കില് വള്ളം പാർന്നുകാണ്ട് ഒരു ഒ അഞ്ചിനിറ്റ് വെച്ചക്കാണ്ട്ന്നെ ഡോറ്റിടാം
ആ ആ
അല്ലെങ്കില് കട്ട നല്ലാം കട്ടായി നക്കുക വെച്ച പലരുടെ ഫ്രീസറും പല ഐറ്റത്തിലല്ലും കാരം ചെൽത് നല്ലം കട്ടാവും ചെലൊൽത് നല്ലം കട്ടാവുല നമ്മളൊക്ക ഓരോ ഏ ന്താണ് കാലാവസ് ത്തക്കൻസര്ച്ച് നമ്മള് കൊർച്ചും കൂട്ട്യു വെക്കണതല്ലേ അപ്പൊ അതിനൻസര്ച്ച് ചെയ്താ മതി പ്പ നമ്മള് ആദ്യം ആദ്യം ഫസ്റ്റ് ആയ് നോക്കുമ്പോ അയ്ന്റ ഒപ്പം തന്നെ നിന്ന്ട്ടൊന്ന് ചെയ്തോക്ക ചെൽപ്പ ഞമ്മക്ക് പർഞ്ഞ ഒരു ഒന്നും രണ് ഒന്നു രണ്ടും പ്രാവ്ശ്യം ചെയ്യണോണ്ട് അമ്മക് ക്ക്‌ ഇത്ര സമയം കൊണ്ട് അത് കട്ടാതാവും എന്നുള്ളതൊക്കെ അമ്മക്ക് അറിയ ഞാപ്പൊ ണീച്ച പാടണ്ട് പൊർ ത്ക്കെച്ച് ണീറ്റ് ന്സ്കാരം കഴിഞ്ഞപാടണ്ട് പൊർ ക്ക്‌ വെച്ചിന്റെ സ്കര്ക്കാൻ പോവ്മ്പോ പൊർത്ത്ക്ക്‌ണ്ട് വെച്ചിങ്ങാണ്ട് പിന്ന സ്കാരൊക്കെ കയ്ഞ്ഞ് വെന്നേന്റെഷം പി ന്നെ വെള്ളം പാർന്ന് അപ്പോൊ ന്നെ വള്ളം പാർന്ന് അപ്പൊ പിന്നെ വെണ്ണൂറ് വാരലും മറ്റുള്ളൊക്ക കയ്ഞ്ഞ് ഒര് വന്നപ്പോത്തിന് അത് ഇതായി പിന്നാണ്ട് ഊറ്റിയെച്ചി ന്ന്ട്ടും കട്ട ഒടഞ്ഞിനീല്ല അയ്ന്റത് ന്നിട്ട് ഞാൻ കുത്തി ഒടച്ചതാ കുത്ത്യോട്ച്ചിട്ട് വീണ്ടും വള്ളം പാർന്ന്ട്ടാണ് ഇന്റെ കട്ടൊട്ഞ്ഞത് അത്രയും കട് ട്ടായിര്ന്ന് അതുകൊണ്ടാണത്
ആഹ് അതിങ്ങനെ വേറിട്ട് ന്ക്കണല്ലേ വറ്റി വേറെ വേറേ
ട്ട് ന്ക്കണം ന്നാലാ വറ്റുമ്പൊ കട്ടണ്ട്ന്ന് തോന്നും മാണം അങ്ങനെണ് വറ്റിന്റെ കട്ട ഒടയാനും പ ടിയന്ന ഒന്നിച്ച് സെറ്റ ആയത് ഒടയും മാ ണം. അങ്ങന ആവണം ന്നാല് ആ അങ്ങനെണ് അവ് ചെയ്യാ പിന്നെ ഞാന് കുട്ട്യക്ക് പഞ്ചസ സാരേം കൂട്ടികൊട്ത്ത് ഓരോ പ്പാക്ക് തേപോലെ മ് ആ മീൻങ്കറി വെച്ച് വേഗം നേര്ത്തെ കാൽത്തെ മീൻകറി യെച്ച് ആ മീൻകറി കൂട്ടി തിന്ന്
ഉം അടുപ്പിലെന്നെണോ വെക്കല്
അടുപ്പ് കത്തിച്ചാ പി അല്ല എ ഗ്യാസുമ്മെ എ പുട്ടക്കും അടുപ്പത്ത് ത് ഏ ചോറും വെക്കും. ഏഹ് എ വെള്ളണ് തെൾപ്പിക്കാൻ വെക്കും ബാക്കിള്ളതൊക്കെ ഗ്യാസുമ്മത്തന്നെ ചോറേ അട്പ്പത്ത് വെക്കലുള്ളൂ പ്പന്ന് പ്പനെ രാവിൽ തന്നെ കറി വെക്കണ്ടതോണ്ട് വള്ളം നല്ല മുക്കാൽ ഭാഗവും ആയിര്ന്ന് വെ ചൂടായിര്ന്ന് അപ്പ ഞാന് പിന്നെ വേഗം കറിയക്കാണ്ടയ്തോണ്ട് ഗ്യാസ് പ്പേതാലും പുട്ടല്ലേ ചാര്ചാണ്ട് വേഗം ചട്ടിയില് തക്കാളീം പച്ചൊളകും ഏതാണ്ട് മീൻകറിയെക്കള്ളത് അട്പ്പത്ത്ക്കാട് വെച്ചി അപ്പൊ പിന്നെ കറിയായ്പ്പോത്തിന് പുട്ടുവടായി കറിയുവായി നേര്ത്തെ കാൽതെ എല്ലോ റെ
ആ മീൻകറിയൊക്കെ നേര്ത്തെ ആയാ പിന്നെ ഉച്ചക്കു അഎന്നെട്ത്താ മതി
ആ കറി നേര്ത്തായാ തെന്നെ നമ് ള്ള പണിയൾ മുഴുവൻ കയ്ഞ് ആ കറി നേര്ത്തായ ന്ന ബാക്കിള്ളൊക്ക കഴിയു കറി ആയിലേ ന്നാ എല്ലാ പണിയു ആട കട്ക്കും അങ്ങനെണ് ത് വരെ ണ്ടായി ട്ട്ള്ളെ ന്നാണെങ്കില് പ്പൊ ഒരുപാട് തിര്മ്പാനുണ്ട് അപ്പൊ വേഗം പണി കെയ്ചെച്ചിങ്ങാണ്ട് പുതിയെ തും പഴെതു ഒക്ക ണ്ട്
ആഹ് ആ ഓക്കെ ഓക്കെ